കേൾക്കുന്നുണ്ടോ ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് ആ മഴയൊക്കെ ഉണ്ടോ
ഏ ആ ഇല്ല മഴല്യന്ന് വെയിലാണ്. മഴ കാണാൻല്ല.
ആ ഇന്നലെ പക്ഷെ നല്ല മഴയായിരുന്ന് ഇവിടേം മഴ
ആഹ് ഇവിടെങ്ങനെ തന്നെ പുറത്ത്ക്കെർങ്ങാൻ പറ്റൂലേര്ന്ന് നല്ലൊരു മഴേര്ന്ന്.
ആഹ് ആഹ് ആഹ് അ ഇന്നിപ്പോ വെയ്ലായൊവിടെ?
ആ പ്പൊ വെയിലേര്ന്ന് രാവിലെ മുതല് ക്കാറുണ്ടായ് പക്ഷെ മഴ പെയ്തിട്ടില്ല ആഹ് കൊറെേണ്ടായിരുന്നു ഒന്ന് ഉണക്കി കൊർ ചോക്കെന്ന് മട്ക്കിച്ച് പിന്നെതാ ഞ്ഞി ണ്ട് ബാക്കി കെട്ക്ക്ണ്.
ആ പിള്ളേരുടെ ഒക്കെ ഉണ്ടെങ്കില് ഇഷ്ടംപോലെ തുണി കാണുമല്ലോ?
ആഹ് മൂന്നാൾണ്ട് ക്കെ ചെറിയ ചെറിയ ആൾക്കാരന്നെ.
ആ ആ ആ ഹാ നമ്മുടെ അവിടെയും വെയില് ആ വിന്ന് വന്ന് അതുകൊണ്ട് തുണിയൊക്കെ ഉണക്കാൻ പറ്റി.
ആ ഇനി നാളെതേ പോലെ അങ്ങ് ആവോന്നാവോ?
ആ ഇനി നാളെ മഴയാന്ന് പറയുന്നു നാളെ തൊട്ട് ന്യൂസിനകത്തൊക്കെയ്. ആഹ എന്നാലും ഇടക്കൊരു വെയില് കിട്ടിയാമതിയായിരുന്ന്.
ആഹ് പ്പ മഴത്ത് പുറത്തവറങ്ങാനും പറ്റൂല്ല എവിടക്കും പോൻ പറ്റ
ആ ആ അവിടെ എന്ത കൂടുതൽ ഈ റബ്ബറക്കെയാന്നൊ?
ആ കൊ കൊപ്പ അവന ബടെ അങ്ങനെല്യ ഈ പത്തൊന്നും.
ആഹ അവിടെ എന്തോ പിന്നെ തെങ്ങാന്നോ?
ആഹ തെങ്ങ്.
ഓ അപ്പൊ തേങ്ങയൊക്കെ വലവെ വെലക്കല്ലാതെ കിട്ടുവോ സ്വന്തമായിട്ടുണ്ടോ? ഉണ്ട് അ അത് കാര്യമായി നമ്മളൊക്കെ വില കൊടുത്ത് മേടിക്കുവാ.
ഏ ഞങ്ങളവിടൊക്കെ തേങ്ങ ഞങ്ങക്ക് തൊടുവിൽ തന്നെ തേങ്ങ കുറേയുണ്ട് ഞങ്ങക്ക്.
തേങ്ങക്ക് അപ്പം വില കുറവല്ലയോ ആന്നല്ലോ.
ആ വെല കുറവാണ് ഇപ്പൊ ഞങ്ങ ഞങ്ങളെതൊട് ഇല്യ കൊടുക്കാറില്ല ഞങ്ങള്ബടെ ആട്ട് ആട്ടി കൊണ്ടരലാണ് ഞങ്ങള്താ ഇബ ട്ന്ന് വളിച്ചെണ്ണക്കെണ്ടാക്കീണ്ട് അട്ടിങ്ങാണ്ട് വെളിച്ചെണ്ണ ങ്ങളെന്നെ പൊൾച്ചും ഞങ്ങളെന്നെ ആ പൊൾച്ചും ചെയ്യും ഞങ്ങളെന്നെ ഒണക്കി ഒക്കെ ചെയ്തിട്ട്
ഔ ഓ ഓ ഓ എന്നിട്ട് മറ്റേ തേങ്ങാ പിണ്ണാക്ക് കിട്ടത്തില്ലയോ?
ആഹ് ആഹ് അതൊക്കെ ഉണ്ട്. അതൊക്കെ മക്കളെ മേത്തൊക്കെ തേച് കൊടുക്കും പിന്നെ അവരെ തലയിലും മേത്തും പിന്നെ ഊ ഊറിയതായാലും വെളിച്ചെണ്ണ ണ്ടാവുമല്ലോ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവുമ്പോ
ആഹ് ആഹ് ആഹ് ആഹ അങ്ങനെയൊക്കെ ഓ ഓ ഹൊ. അപ്പൊ വിറകൊക്കെയോ വിറകൊക്കെ വേടിക്കണോ?
ആഹ് വിറക് വെ വിറക്ണ്ട് ഇവിടന്ന് അവിടന്നൊക്കെ കിട്ടും ഓരോ തൊടുന്നൊക്കെ പറയുമ്പൊ ഒക്കെ പോകുമ്പോ അങ്ങനെ വെറകാക്കി കൊണ്ടരലാണ്. പിന്നെ ഒന്നാമത് വേങ്ങാൻ പറ്റ എപ്പോഴും വേങ്ങലില്ല ഉണ്ടാവും ശ്യാമ ഉണ്ടാവുമ്പോ വേങ്ങാണ് ന്നെ വെർകും ആ ചകിരി അതി ഉള്ളപ്പം തേങ്ങ പൊളിച്ചോണ്ട് ചകിരി കുറെ ഉണ്ടാവുമ്പോ അത് ഉണക്കി ഒക്കെ വേറെയാടുത്തൊക്കെ വെച്ചീക്കുണു
ഓ ഓ ഓ ഹോ എല്ലാം എങ്ങനെ ഗ്യാസിലാന്നോ അടുപ്പിലാന്നോ വെക്കുന്നേ
അധികം അടുപ്പിൽ തന്നെ വെക്കല് ഇവിടെ അടുപ്പിലാണല്ലാർക്കും ഇഷട്ടം വെക്കല് ഗ്യാസ്മേക്ക്ണ അമ്മക്ക് ഗ്യാസ് ബുദ്ധിമുട്ടാണേൽ പിന്നെ ഗ്യാസ് കഴിഞ്ഞ മ്മക്ക് നർക്കാനേയ്ൻള്ള ഇതും മാണെ ഒക്കൊരു ബുദ്ധിമുട്ടല്ലേ. ആ ഞങ്ങള് നോമ്പിന് മുമ്പ് ഒന്ന് നർച്ചതാണ് വേ കഴഞ്ഞി ത്തില്ല ഇപ്പൊ
എന്തോവാ?
നോമ്പിന്റെ മുമ്പേ നർച്ചതാന്നറിയ ഗ്യാസേ.
ആവുന്നില്ലയോ? ആ അത് ചെലത് ചില ഇത് നമുക്ക് നമ്മുടെ ഭാഷ യില ആവുമ്പയേ ക്ലിയർ ആവത്തില്ല. നമ്മുടെ ഭാഷയിൽ നിന്ന് വ്യത്യാസം ഇല്ലയോ? അപ്പൊ ചിലത് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകുമ്പോയേ നമക്ക് അത് കാച്ച് ചെയ്ത് എടുക്കാൻ പാടാ.
ആഹ്.
ആഹാ ആഹ് അപ്പൊ നോയമ്പിന് മുമ്പ് വെച്ചയാന്നോ ഗ്യാസ്?
ആഹ് അതെ അതെ.
ഓ ഹോ നോയമ്പ് എല്ലാം പിടിക്കായിരുന്നോ?
പിടിക്കാൻ പറ്റാ ആ പിടിക്കും നോമ്പ് പിടി പറ്റാത്ത ടൈമ് ആകുമ്പോ അത് കളയല്ലാതെ നമ്മക്ക് പിടിക്കാത്ത ടൈമാ പിടിക്കും.
ആ ഹ അപ്പൊ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുവോ അപ്പം.
ഏയ് എല്ലും ഉണ്ടാക്കും പഠി ഒക്കെപ്പോ പഠി ചില്ല ഓ നോമ്പിന് നമ്മക്ക് ഓരോന്ന് ഉണ്ടാക്കണ്ടേ ആഹ് നോമ്പിന് പിന്നെ ഓരോന്നും ഉണ്ടാക്കണ്ടേ ക്ക്
ആണോ എന്തക്കെ ഇണ്ടാക്കും
എല്ലാം പൊരികടി ണ്ടാകും ഒക്കെ ട്രൈ ചെയ്തോക്കും. നന്നായില്ലങ്കിൽ നന്നായാലും അത് ഉണ്ടാക്കി നോക്കല്ലേ.
ആഹ് ആഹ് കലത്തപ്പൊക്കെ ഉണ്ടാക്കുവോ
ആ കൽത്തപ്പം ണ്ടാക്കും. ഇവടെ ഇന്റെ ഉമ്മ എല്ലാം ഉണ്ടാക്കും ഇബട് ത്തമ്മ എല്ലാം നല്ല ഉണ്ടാക്കും. കൽത്തപ്പൊക്കേ അയന്നെ ഇമ്മന്റെ കണ്ടുപടിച്ചണന്നെനി ആ
ആഹ് ആഹ് ആഹ്.
ഇമ്മ ഇണ്ടാക്കിയ നല്ല ടേസ്റ്റ് എല്ലാരു അയൽവാസിൾകൊക്കേ കൊടുക്കുമ്പോ ഓരോക്കെ പറയും നല്ല ടേസ്റ്റ് ഉണ്ടായിക്കുണു അല്ല നല്ല കപ്പായി ഇരിക്ക്‌ണ് ചിത്ക്കെ പറയും എല്ലാരും അപ്പം. ഇമ്മാക്ക് നല്ലാണ്ടാക്കാല്ലത്ണ്ട് അപ്പ അങ്ങനെ കണ്ട്
ആഹ് ഏലാഞ്ചിയോ അതൊക്കെ ണ്ടാക്കുവോ?
ഏ അക്കന്നുണ്ടാക്കല്ല. അതറിയില അത അറിയല്ലു ഉം അറിയുന്നതൊക്കെ നമുക്ക് ഇണ്ടാകും. ആ ബിരിയാണി ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്‌ണ്ട് ഇപ്പം. അപ്പൊ നെയ്‌ച്ചോറ് പിന്നെ നമുക്ക് പൊതുവേ ഇണ്ടാക്കാൻ വേഗം കിട്ടൂനലെ. ബിരിയാണി ഒക്കെ ആവു മസാല ചെർത്ത് ഇതാവുമ്പോ മ്മക്ക് അയിന്റെ ടെസ് ചെലപ്പം കിട്ടില്ല്യാ വെരും എന്നാലും അയിന്ഉള്ളതൊക്കെ അറി കിടന്ന നമ്മക്ക് ആ സംഭവൊക്കെ അറിയാം ൽ ഒക്കെ ചെയ്തോടുക്കും. ബടെ അതികും വെള്ളിഴ്ച ഒക്കെ വെക്കുമ്പോ പിന്നേ അപ്പൊ ഞങ്ങള് ഓരോന്ന് മുർ മു മുറിച്ചോർക്കാ ഉള്ളതൊക്കെ ഉമ്മ ഉണ്ടാക്കല് ഉമ്മ ഇന്റെ മാപ്പിളൊക്കെ ഇണ്ടാ അവരൊക്കെ ആവുമ്പോ വല്ലാം ണ്ടാക്കും. ഇന്റെ ഇബടത്ത ഇപ്പ അങ്ങനെ ച്ച് കൊടുക്കാൻ പോണാളാ ചോറ്
ആഹ് ഹാ ഹാ ഹാ ഹാ ആഹ് ആഹ് ഹാ ഹാ
ങ്ങൾ ഉണ്ടാക്കോ ബിരിയാണിക്കെ?
നമ്മള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും ബിരിയാണി മറ്റേ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും.
ആ ആ ആ ആ.
അതൊക്കെ ഉണ്ടാക്കും അല്ലാതെ പിന്നെ അവിടുത്തെ പ്പം വടക്ക് അ ഉള്ള അത്രയൊന്നും സ്നാക്സുകളൊന്നും കൂടുതലും ഇവിടെ ഉണ്ടാക്കത്തില്ലല്ലോ അവിടെ കൂടുതൽ സ്നാക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നേ.
പ്പം സമൂസ, ഉള്ളിവട, പരിപ്പ്‌വട അങ്ങനെ പലേ പൊരി കടികളുണ്ടല്ലോ ഇപ്പം പലേ പേരിലും
ആഹ് ആഹ് ആഹ് ആവോ
അതൊക്കെണ്ടാക്കും പിന്നെ ഇറച്ചികേക്ക്, മുട്ടകേക്ക് അങ്ങനത്തെ
ഒരട്ടി
അത് പൊരട്ടിയ അതൊ
പത്തിരില്യയോ?
ആ അങ്ങനെ അത് പേര്ക്ക്.
പറയുന്നങ്ങനാട്ടോ ഒര
ഏ അത് ചിലവർക്ക് ചില ഇതല്ലേ മ്മള് പറയല് അത്. പക്ഷെ ചിലവർക്ക് കേൾക്കു അത് മനസ്സിലാവൂല. മ്മക്ക് ഞമ്മളെ ഭാഷയിലാവുമ്പോ മ്മക്ക് കിട്ടും.
ആ അരിപ്പത്തിരി ഉണ്ടാക്കോ? അ ആഹ ആ ആഹാ ഹാ. അതൊക്കെയാന്നി ഈ മറ്റേ നൊയിമ്പ് മുറിക്കുമ്പം കഴിക്കുന്നെ.
അ ആ ആ. ആദ്യം ഫ്രൂഡ്സും ദ് മ്മള് ജ്യൂസോളുംക്കെ കുടിച്ച് കഴിഞ്ഞിട്ട്, നിസ്കാരും ഓത്തും തൊക്കെ കഴിഞ്ഞിട്ട് മ്മള് ചായ കുടിക്കും. എന്നിട്ടാണ് പിന്ന പിന്നെ നമ്മള് പത്തിരി ആയാലും, ചപ്പാത്തി ആയാലും, പൊറോട്ട ആയാലും നമ്മള് കഴിക്കും. പിന്നെ നോമ്പർന്നിട്ട്. ആ പൊറാട്ട ഇബടെ ന്റെപ്പണ്ടാക്കും പട് ഇക്കാന്റെ ഇപ്പ ഉണ്ടാക്കും. അപ്പൊ അത്ണ്ടാക്കല് വീണ്ടും, കൊണ്ടരരില്യ. അധികം കൊണ്ടരാ ന്ന ഇപ്പണ്ടാക്കും. ഉപ്പാന്റെപ്പം സഹായിക്കാനും ആണ് നിക്കും, ചുടാനും തട്ടാനും പരത ത്താനൊക്കെ അടിക്കാനൊക്കെ ഇരിക്കും.
ഓഹോ ഹാ ഹാ.
ഒത്തിരി ജോലിയല്ലയോ ഈ റംസാനൊക്കെ ആവുമ്പോഴേ.
ആ നോമ്പാവുമ്പം പ്രത്യേകിച്ച് ജോലിയന്നേണ് വൈന്നാരം നേര്ത്ത്. ഈ നേരത്ക്കെവുമ്പള് ഈ ടൈമൊന്നും ടൈമ് കിട്ടൂലമ്മക്കൊന്നും.
ആഹ് ഹാ ഹാ ഹാ ആഹ് ഈ പകൽ സമയം ഒരു ജോലില്യയോ?
ആ ഇല്യല്ല. ഒക്കെ അടിചുവാരി തൊടക്കലും കഴിഞ്ഞ് പിന്നെ വൈന്നാരം നേരത്തല്ലേ നമ്മള് തൊടങ്ങുള്ളു. ഒരു രണ്ടുമണി രണ്ടരവുമ്പോമ്മള് അടുക്കളെ കേറിയ, പിന്നെ വാങ്കോടുത്ത് കഴിയണവരേയും ജോലിന്നല്ലേ. പിന്നെ കെടക്കാൻ നേരതൊന്നൊഴിവുണ്ടാവുള്ളൂ.
ആ ആ ആഹ ഇരു വെളുപ്പനെ എഴുന്നേക്കുവല്ലയോ.
ആ രാവിലെ പുലർച്ച വാങ്കോടുക്കുന്നതിന് മുമ്പ് ണീക്കും. സുബഹി വാങ്കെടുക്കുന്നതിന് മുമ്പേ.
ആ എന്നിട്ട് എല്ലാം ഉണ്ടാക്കി വെക്കും, കഴിക്കും.
ആ അല്ല അത്തായത്തിന് ഉണ്ടാക്കാനെണ്ടെങ്കിലും, നമ്മള് ചീരന്റെലേ അങ്ങനന്തെിലും ഉണ്ടെങ്കിലും, ഉണ്ടാക്കാണ്ടെങ്കിൽ ചൂടോടക്കും ക്കെണ്ടെങ്കില് അത് ഉണ്ടാക്കും. തലേന്ന് മുർ മൂർച്ചിക്കോക്കെ. ന്നട്ട് അത്തായത്തിന്ണീച്ച് ട്ട്ണ്ടാക്കും. ഇണ്ടാക്കീട്ടങ്ങളപ്പം കഴിക്കും. ബാങ്കൊടുക്കുണന്റെ മുമ്പ് കഴിക്കണ്ടേ. ബാങ്കോടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടില്ല.
ഓ ഹോ ഓ ഹോ എന്നിട്ട് ഇങ്ങനെ രി വെള്ളം കുടിക്കാമോ, ഇല്ലല്ലോ?
ഇല്യ ല്ല നോമ്പിന് പിന്നെ ഒന്നും തിന്നാൻ പാടിയ്യ. ആ നേരത്ത് തിന്ന് കഴിഞ്ഞാ പിന്നെ ഒന്നി തിന്നാൻ പാടിയ്യ. വാങ്കൊട്ത്ത് കഴിഞ്ഞാ പിന്നൊന്നും തിന്നാൻ പാടില്ല.
ഓ ഓ ഓ ഹ എല്ലാരും എടുക്കുവോ? എല്ലാരും എടുക്കോ?
ആഹ് എടുക്കും എടുക്കും എല്ലരും എടുക്കും. പിന്നെ മോള് ഈ പ്രാവശ്യം കഴിഞ്ഞ രി നോമ്പടുന്ന് മൂന്നേ നാല് നോമ്പുടു ശെറിയേ മക്കളല്ലേ, ഓക്ക് ഭൂതിക്ക് പിന്നെ നാലു നോമ്പ്ടുത്ത്. ആഹ നാല് നോമ്പ്ട്ത്ത് ഓള്.
ഫുഡ്ണ്ടാകികൊടുക്കോ? അതോ ഉണ്ടാക്കി വെച്ചിരിക്കോ?
ആഹ ഉണ്ടാക്കിയണ്ടാവുല്ലോ, അത് നമ്മ ചോർ വാക്കിയാവും നമ്മളുചോറ് തിന്നുലല്ലോ. പിന്നെ തിന്നൂലല്ലോ. ചോറ് ചായേം കടിയൊക്കെ, തിന്നാ പിന്നെ നമുക്ക് അത് വേണ്ടല്ലാ.
ആ ഹാ ഹാ അപ്പൊ അന്ന് ആ ആ അപ്പഴന്ന് ചോറൊന്നും കഴിക്കത്തെ ഇല്ലയോ.
ഇല്ല്യല്ല്യ അന്ന് പിന്നെ തിന്ന നമ്മെക്കെന്തെങ്കില് ഈ ഗ്യാ നമ്മള്. നോബുറ്റ് പിന്നെ ആ എന്തെങ്കിലും തിന്ന പിന്നെ നമ്മക്ക് പള്ളേക് ഒന്നും സലംണ്ടാവുല പിന്നെ. സലംണ്ടാവല്ല നമ്മുക്ക് തിന്നാ വയിക്കൂല അത് വരെ പട്ടിണികെട്ന്ന് അപ്പള്. താവുബോ പിന്നെ വയറിൽകും ഇതാവുമ്പോളൊക്കെ നമ്മക്കൊരു താണ്. ഒരു കോയക്കോ ക്ഷീണൊക്കെവും. ഒന്നും മാണ്ട തോന്നു മ്മള് ഒരു വള്ളം കുടിച്ചാ ജ്യൂസ്ടുച്ചാ നമ്മള് വയറ്ന്നർഞ്ഞ്
ഓ ഓ ജ്യൂസും നമ്മൾന്നെഅങ്ങ് ഉണ്ടാക്കുവാന്നോ
ആഹ് ജ്യൂസ് ഞങ്ങളന്നെണ്ടാക്കലേ എല്ലാ ജ്യൂസുംണ്ടാക്കും. മാങ്ങേണ് അധികംണ്ടാ ക്കൽ മാങ്ങകുമ്പോ എല്ലാർക്കുംഷ്ടണ് പാലൊക്കെഴിച്ചിട്ട് എല്ലാർകിഷ്ട്ടാണ് പാല് അങ്ങനെ
പാലോണം ങ്‌ണ്ടാകത്തില്ലയോ വാട്ടർ മെലോൺ ഉണ്ടാക്കോ ഓ ഓഹോ ആമ്മ പി ആഹ പറഞ്ഞോ..
അപ്പൊ കൈതച്ചക്കണ്ടെങ്കി കൈത ച്ചക്ക വാണെ തണ്ണിമത്തെണ്ടെങ്കി തണ്ണിമത്തൻ മെങ്കോ അങ്ങനെല്ലെങ്കി പി ഡ്രാഗൺ ഫ്രൂട്ട് വല്ല ഫ്രൂട്ട്ആണല്ലോ അതും
ഓ ഒ ഹ് ആ ആഹാ പ്രായമായ ആരുട് ഒ നോയമ്പ്ടുക്കും
ആണ്ട് എടുക്കും വല്ല വിടെ വല്ലിമ്മണ്ട് വല്ലിമ്മടുക്കും വല്ലിമ്മ ഫുള്ളും നോക്കലണ്ട് പിന്നെ എന്നെ വെയ്യായി ക്കെണ്ടാവുമ്പോ മുറിച്ചാ പറയുമ്പൊ അങ്ങനെ മുറിക്കല്ലാതെ മുറിക്കാതിരിക്കലില്ല മുർ ഒ ക്കെനോക്കലന്നെണ് ആള് പിന്നെ വെയ്യായി
ഇതൊക്കെ ഇത് എടുത്ത് കഴിയുമ്പോ നമുക്ക് അതിന്റെ പുണ്യം കിട്ടുവോ എത്രായാലും
ആ കിട്ടും അത്രയും പുണ്യണ്ടോ നമ്മുക്കൊരു പട്ടിണി കെടന്നാല്
ആഹ് ഓ ഓ ഓ ഓ
ഞമ്മക്ക് നമ്മളെ ഹ്ഹ പടചോൻക്ക് വേണ്ടിട്ടല്ലേ മ്മള് നോമ്പ്ട്ക്ണത് ആ പടച്ചോൻക് നമുക്ക് ത് നമ്മള് പടചോൻക്ക് വേണ്ടിട്ടല്ലേ നോമ്പുടുക്കുണത് ആ പടച്ചോൻ നമുക്കൊരു അനുഗ്രഹം തെരും.
ആഹാ എന്നായാലും കിട്ടും അതിന്റെ പുണ്യം
ആഹ് കിട്ടും.. നമ്മള് മര് ഏതായാലും മരിക്കാന് ള്ളതാ മരിക്ക്മ്പോ നമ്മക്ക് എന്തെലും വേണ്ടേ നമ്മക്ക് ഭൂമി ചെയ്ത് തീർക്കാൻ ആ
ആഹ ആ ആ അ അങ്ങനെ അതുകൊണ്ടല്ലാം നൊയമ്പ് ടുക്കുല്ലേയൊ
ആഹ് പിന്നെ പറ്റാതെ ടൈം ണ്ടാവുമ്പോ നമ്മക്ക് അ നോമ്പ് മുറിച്ചല്ലാതെ നിവർത്തില്ല അയ്ന് ആ ടൈം ആവുബോ നമക്ക് നോക്കാ പാടില്ല..
ആഹ്
അത് വരുമ്പൊ നമ്മു പട്ടിണി കെട്ക്കാൻ പാടില്ല ആ ടൈം ആവുമ്പ മുറിച്ചണം.. പട്ടിണി കെട്ക്കാൻ പാടി ഞങ്ങളതില് ഓഒ ആല്ലെ ശരി ഉം
ഉം